അതാണ് വർത്താനം ഇന്നിപ്പോ തിങ് ഇന്നിപ്പോ ചൊവ്വാഴ്ചൊക്കായല്ലൊ എന്ത പര്പാടി ഇന്നിപ്പോ ക്ലാസ് മറ്റു കാര്യങ്ങളിണ്ടപ്പിന്ന്
ആ നല്ലവർത്താനം ക്ലാസ്സിലാണിപ്പോ ചോയ്കിതാ എങ്ങനങ്ങനെ പ പത്രങ്ങളൊ ങ്ങനെ വായ്ക്കാര്ന്നോ ഓരോ വാർത്തകളൊക്കെ കാണുമ്പോ പ്രച്ങ്ങളൊക്കെ മുൻകരുതലോടു കൂടെ വാർത്തകളേതുനില്ലപ്പോ പണ്ടത്തെ മാതിരി മാധ്യമപ്രർത്ത ഭഷ്ണില്ല്യന്നൊക്കെ ഒരു തോന്നല് പത്രങ്ങൊക്കെ നോക്കിയ്പ്പോ ചോയ്കാ വിയാര്ച്ചു
അതെ അങ്ങള് പറഞ്ഞപ്പളാ ഞാനിപ്പോ ഒന്ന് ഇങ്ങനെ പത്രം വായ്ച് ഇങ്ങനെ കുത്തെർകാ അപ്പ ഞാന്ർഞ്ഞാലെന്നും പത്രം വായ്ക്ക്ണെരാളാ അഥവാ ചെറ്പ്പം മൊതലെ ഇത്തരം പത്രത്തിനോട് ഭയ്ങ്കര ഇതിലൊരു താല്പര്യള്ളാളാ. പിന്നെ പൊതുവെ ഇപ്പെ നമ്മളെ മ ആ മെടില്യൊന്നെ അപ്പ നമ്മളെ അടീല് നമ്മളെ വീ കുട്ടികള്ല് മറ്റു ഇതൊകെ പത്രങ്ങള് ഭയങ്കര രീതില് കൊറഞ്ഞുന്ന്ള്ളൊരു കാര്യം ഇള്ളതാണ് കാര്ണം ആൾക്കാര്ക്കിപ്പ പ പത്രങ്ങള് ശരിക്ക് ഇപ്പം മക്ക് പത്രം വന്നാ പത്രത്തില് വായിക്കാൻ പറ്റ്ന്ന സ്ഥലം മൊബൈലില് കിട്ട്ണാേണ്ട്പ്പോ ആൾക്കാര് ഇത്രേം നേരിട്ട് വായിക്കാന്ന്ള്ള ആര് സമ്പ്രദായം ഭയങ്കര രീതി കുറഞ്ഞു അപ്പൊ ആൾക്കാരെന്താണ് ഇത്തരം രീതി പത്രം വായന ഭയങ്കര രീതി കൊറഞ്ഞു ഇപ്പ വ മറ്റുള്ള ന്യൂസ് ചാനലുകളും മറ്റു കാര്യങ്ങളൊക്കെണ്ടാണ്ടെന്ന സ്വാഭാവികമായിട്ടും പത്രങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞൊന്നില്ല ഇനി പത്രംന്ന് നോക്കുകയാണെങ്ക ഞാപ്പം സാധാരണ വായിക്കുന്ന പത്രം ന്ന്പറ മാധ്യമം വായിക്കൽണ്ട് മനോരരമ് മനോര വായിക്കൽ ണ്ട് അതുപോലെത്തെ സുപ്രഭാതവും ആ ഒരു മൂന്ന് പത്രം പ്രധാനമായിട്ട് വായിക്കാറില്ല ഇനിയൊരുപാട് മാദ് പ്രവർത്തെ മത്ര മാത്രമാധ്യമങ്ങള്ണ്ട് ഇപ്പ നമുക്ക രാഷ്ട്രീയ പാർട്ടികളുടെ പത്രങ്ങളുണ്ട് ഒരുപാട് മറ്റുള്ള ഒരുപാട് മത സ്ഥാപനത്തിന്റെക്കെ ഒരു പത്രങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്ന പത്രങ്ങളിൽ നിന്ന് വായിക്കുന്ന കൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഞമ്മക്ക് നമ്മളീ ലോകത്ത് നടക്ക്ണ കാര്യംന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനൊക്കെ ഭയങ്കര രീതിയിൽ ഉചിതമായിട്ടുള്ള മാർഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ നിങ്ങള് സാധാരണ വായിക്കുന്ന പത്രങ്ങൾ ഏതൊക്കെയാണ്
ഞാന് എല്ല കൊറേ പത്രം വായിക്കാറുണ്ട് അങ്ങനെ സാധാരണ പ്രത്യേകിച്ചൊരു പത്രംന്നുമല്ല കിട്ടുന്ന പത്രങ്ങളൊക്കെ വായിക്കാറുണ്ട് ന്റെ ചെർപ്പത്തിലേ ഞാൻ ഇപ്പളും ഓർക്ക്ണ്ട് ന്റെ ചെറുപ്പത്തില് കൊറേ പേരില്ള്ള പത്രങ്ങള്ണ്ടായിരുന്നു ഇപ്പൊ ഈ ടൈം ആകുമ്പോ അയ്ല് കാെറേ പത്രങ്ങള്പ്പം കാൺണില്ല കാരണം ഒക്കെ പൂട്ടിപ്പോയി കണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ അതിപ്രസരാണല്ലോ പിന്നെ വേറൊരു കാര്യം ന്ന്ള്ളത് ഈ പത്രങ്ങള്ന്ന്ള്ളത് എല്ലാം ഒര് ഏതെങ്കിലുംക്കെ ഒരു സ്ഥാപനങ്ങൾക്കോ അല്ലേ ഒര് രാഷ്ട്രീയ പാർട്ടികൾക്കാെള്ളെ പത്രങ്ങളായിരിക്കും അപ്പൊ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവർ വാർത്ത കൊട്ക്കള്ളു പക്ഷേ ഈ സോഷ്യൽ മീഡിയ അങ്ങനെല്ലല്ലോ ഷ്യൽ മീഡിയയില് എല്ലാ വാർത്തയും കിട്ടുന്നോണ്ടേ ആള്കള് പത്രങ്ങൾ ഒഴിവാക്കാൻള്ള ഒരു കാരണായിട്ട് എനിക്ക് തോന്ന്ണ അതാണ് നിങ്ങൾക്കെന്താ തോൺണേ ആളുകള് പത്രങ്ങൾ ഒഴിവാക്കാനുള്ള കാരണങ്ങളായിട്ട്
അതെ അത് പറഞ്ഞപ്പളാണ് ഞാൻ മനസ്സിലാക്ക്ണെച്ചാ ആൾക്കാര്ക്ക് ഭയങ്കര ആൾക്കാർക്കെന്തച്ചാല് ബയ് ഇത്തരം രീതിയിലേക്ക് സ ഒരുപാട് സമയം വായിക്കാൻള്ള ഒരു മനസ്സര്ണ്ല്ല പ്പൊ നമുക്കറിയ ഒരു പത്രാകുമ്പോ പത്രത്തിലൊരുപാട് വായിക്കാണ്ടാവും വരിപ്പൊ ഒരു വാർത്ത ആക്കുമ്പോ അയ്ന്റെ കീയിൽ തന്നെ ഒരുപാട് രീതിയിൽ വായിക്കാണ്ടാവും അപ്പൊ അത് വായിക്കാൻള്ള ത ഒര് സമയം ആളുകൾക്കില്ല അ അവര് ഇത്തരം നമ്മടെ സോഷ്യൽ മീഡിയൽക്കെർഞ്ഞ വലിയൊരു പോസ്റ്ററ് വരാണ് അതില് വെറും ഒര് ഹെഡിങ്ങിലൂടെ കാര്യം ഒരു കാര്യം തലക്കെട്ടിലൂടെ കാര്യം എന്താ പറഞ്ഞ് പോവാണ് അപ്പൊ ആള്കള് ഇത്തരം രീതിയില് ചെറിയ രീ ഒരീ രീതിയിലുള്ള വായിക്കം ള്ള കാര്യത്തിൽ ആൾക്കാര് താല്പര്യപ്പെട്ന്നെ ഇത്തരം വലിയ വലിയ രീതിയിൽള്ള വ വായനങ്ങൾക്ക് താല്പര്യല്ല അപ്പ പണ്ടൊക്കെ നമുക്ക് സമയം ഒരുപാടുണ്ടായിരുന്നു പ്പ അമ്മ മറ്റുള്ളവർ ഒരുപാട് സമയണ്ടാവും അപ്പൊ നമ്മളിത്പ്പാണ്ട് പ പത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വായിക്കാം പ്പ എന്റെ വീട്ടിലെന്നെ എ വല്ലിപ്പ അത് പോലെന്റെ ഉപ്പക്ക് ഇത്തരം ഒരുപാട് ഇരുന്നിട്ട് പത്രം വായിക്കും രണ്ട് മണിക്കൂറോളം പത്രം വായിക്കുന്ന ആളുകളാ പക്ഷെ ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ പത്രം വായിക്കും കാരണം എനിക്ക് അതിൽ കൂടുതലായിട്ട് ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രരിക്കാൻ ഒരു ബുദ്ധിമുട്ടാ കാരണം അമക്ക്തിനാെര് സമയം നമു ക്ക് തോന്ന്ണ്ല്ല എത്ര ചെലവഴിക്കാന്ന്ള്ളത് അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇതിന്റെ കാര്യം പിന്നെപ്പോ ഞാ ഇത്തരം ആളുകള് ഇങ്ങള് പറഞ്ഞെന്നെ നമുക്ക് എല്ലാം വിരൽത്തുമ്പിൽ ലഭിക്കാണ് ഇപ്പൊ എല്ലാ വാർത്തകളും ഇപ്പൊ നമ്മക്ക് കായികപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഒരു അന്താരാഷ്ട്രപരമായിട്ടുള്ള ദേശീയപരമായിട്ടുള്ള എല്ലാ വാർത്തകളും നമുക്കെന്താച്ചാല് ഇപ്പ നമ്മടെ വെരൽ തുമ്പി ലഭിക്കാണ് അതുകൊണ്ട് തന്നെ ഭയങ്കരീതിൽ നമുക്കെന്താണ് ബുദ്ധിമുട്ടാണ് ഇത്തരം ഈ പത്രങ്ങളിലേക്ക് തിരിയാന്ന്ള്ളത് അപ്പ ഞാൻ മനസ്സിലാക്കുന്നെ ഇതാണ് ഇത്തരം ഒരു ബുദ്ധി ആൾക്കാർക്ക് പ്രയാസം അഥവാ ഇങ്ങനെ രീതിൽ ഒരുപാട് നേരം ഇത്ര സമയം കളയുന്നതിന് പകരം കുറഞ്ഞ സ സമയത്തുള്ളിലെ തെന്ത് കിട്ടോ അത് വായിക്കാന്ന്ള്ളതിനോട് ആൾക്കാര് കൂടുതൽ താല്പര്യപ്പെടുന്നത് ന്ന്ള്ള
ആ ഇങ്ങള് പറഞ്ഞേല് ശരിയാണ് ആ ഇപ്പോ സ്ക്രീൻ ടൈം അതായത് ഫോണിലേക്കാണല്ല എല്ലാരും കൈകളും കൈകളിലും ഫോണിലെത്തിയതോണ്ടേ ഫോണിലേക്ക് നോക്കി നാേക്കി ഇപ്പ ആളുകൾടെ വായനാശീലം കുറഞ്ഞു വരുന്നുണ്ട് ആളുകൾക്ക്പ്പ വായനയോട് ഭയങ്കര മടുപ്പായിട്ട് തോന്നുന്നുണ്ട് കാരണം ഒന്ന് അയ്ന്റെ കാരണംന്നുള്ളത് ഒന്നാമത് ഫോൺന്റെ ഉപയോഗം കൂടിയത് കൊണ്ടാണ് ദാ വായനാശീലം കൊറഞ്ഞ് കൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര എന്താ പറയാ ഈ പത്രങ്ങള് കുറയാൻ കാരണം പ്പം പത്രങ്ങളൊക്കെ നിങ്ങള് പ്പ ശ്രദ്ധിച്ചാ നോക്കിയാൽ മതി പണ്ട് പ പത്രങ്ങളില് വാർത്തകളായിരുന്നു കൂടുതല് ഇപ്പൊ പത്രങ്ങൾല് വാർത്തകളക്കാൾ കൂട്തല് പരസ്യങ്ങളാ എല്ലാ പത്രങ്ങളിലും ഫസ്റ്റ് പേജ് ഇപ്പ മുഴുവൻ പരസ്യമായിരിക്കും ലാസ്റ്റ് പേജും പരസ്യമായിയിരിക്കും എല്ലാ പേജിലും പരസ്യങ്ങൾ കൊണ്ട് അവര് അവര്തൊരുരു ഒരു പൈസക്കുള്ള ഒരു പരിപാട്യാക്കി മാറ്റിക്ക്ണ് ഈ പത്രവർപ്പനംന്ന്ള്ളത് അതുകൊണ്ട് തന്നെയാണ് ആളുകളിപ്പോ പത്രങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ട് സോഷ്യൽ മീഡിയകളെ അ അ അമിതമായി ആശ്രയിക്കുന്നത് ഇനി ഈ പരസ്യങ്ങൾക്ക് ഒഴിവാക്കി പത്രങ്ങൾ ഒന്നും കൂടെ ഇനി തുടങ്ങാൻ കുത്തർന്നാലും അവർക്ക് അത് ചെലപ്പോം പച്ച പിടിക്കൂല്ല കാരണം ആളുകൾ ഇതിനെ ഒഴിവാക്കി തുടങ്ങി ഇനി ഒഴിവാക്കിയ സാധനം ഇനി കൈകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാ കാര്യമാണ് അപ്പൊ ആ കാരണത്തെ കുറിച്ച് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട് ഈ പരസ്യങ്ങളുടെ അതിപ്രസരം പത്രങ്ങളിൽ വന്നിട്ടുണ്ട്ന്ന്ള്ളെ
അതെ അത്ങ്ങള് പറഞ്ഞത് കാര്യാണ് കാര്ണം ഞാൻ മൻസ്സിലാക്കുന്നെ ഇന്നത്തെ കാലത്ത് പത്രങ്ങളിൽന്ന് കിട്ടുന്ന വരുമാനം പൊതുവെ തുച്ഛമായ വരുമാനം മാത്രാണ് അത് അത് അച്ചടിച്ചിട്ട് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുന്നത് കിട്ടുന്ന വരുമാനം വളരെ തുച്ഛാണ് പ്രധാനമായിട്ടും ഇത്തരം പ പത്രമാധ്യമങ്ങൾ അവർക്ക്ള്ള പ്പാട് നിറഞ്ഞ ഇത്തരം ങ്ങള് പറഞ്ഞ പോലെ പരസ്യ പരസ്യങ്ങൾ കൊടുത്തിട്ടാണ് ഇപ്പ മ്മക്കന്നറിയാം ഏത് രാഷ്ട്രീയുടെ പാ പത്രയാലും മറ്റുള്ള പത്രങ്ങളെക്കായാലും അവര് പ്രധാനമായിട്ടും അവരുടെ ഫസ്റ്റ് പേജിൽ പത്രം അടിച്ചു വരാൻ തന്ന ഒരു ആയിരക്കണക്കിനും പൈസ പതിനായിരക്കണക്കിന് ഇരുപതിനായി രൊക്കെ ഒരു ചെിലവരുണ്ട് ഒരു പത്ര പിന്നെ ഒരു ദിവസം പരസ്യം കൊടുക്കാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു വരുമാന മാർഗം എന്നുള്ളതാണ് ഇത്രം ഇ ഒരു പരസ്യങ്ങൾ കൊടുക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറൊരു ഉപകാരം ഇത്ര ആൾക്ക് ഇത് കൊണ്ട് കിട്ടുന്നില്ല പക്ഷെ സ്വാഭാവികമായിട്ടും ഞമ്മക്ക് അതിപ്പോ ച്ചാല് അവർക്കും അത് കൊടുക്കുന്ന കമ്പനികൾക്കായാലും വലിയ രീതിയിൽ ലാഭമാണ് കാരണം ഒരുപാട് വായനക്കാരിലേക്ക് പത്രം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കമ്പനിയെ പറ്റിയുള്ള അറിവ് ഇത്തരം രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു കാര്യമാണ് കാരണം ആ പത്രമാധ്യമങ്ങ പൈസ ഉണ്ടാക്കാനുള്ള മാർഗാണ് നമ്മള് വായനക്കാർക്ക് ഇതിനെ പറ്റി ഒരു അറിവുണ്ടാവും അെ ഇങ്ങനത്തെ രീതിയിലൊക്കെ പരിപാടികൾ നടക്കണ്ട എന്നുള്ളത് പിന്നെ മറ്റേ പത്രത്തെ പറ്റി സംസാരിക്കാുള്ള ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഞാൻ മനസ്സിലാക്കുന്നേ പത്രങ്ങൾ എന്നും വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചട തോളം അവന് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റും ഇപ്പോൊ ഞാനിപ്പോ തുട ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പൊക്കെ ഞൻ പത്രം വായിക്കാൻ സമയത്ത് അന്ന് ഞാൻ ഹിന്ദി പത്രം വായിക്കാറ് ഹിന്ദി ഇംഗ്ലീഷ് പത്രം അന്നൊക്കെ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നും മനസ്സിലാവില്ലായിരുന്നു അന്നൊക്കെ ഒരുപാട് സമയം രണ്ട് മണിക്കൂറൊക്കെ എടുത്തിങ്ങനെ ഇരുന്ന് വായിക്കാം എന്ന ഒരുപാട് പ്രയാസംമായിത് മനസ്സിലാക്കാന് എന്നാ പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു മാസത്തോം അത്ങ്ങനെ പതിവാക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്നിെ പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം വായിക്കുമ്പോ നമുക്ക് ഹെഡിങ്ങ് വായിച്ച അതിന് എന്താണ് കാര്യം പെട്ടെന്ന് കിട്ടും പിന്നെ നമുക്ക് അ താെ വരുന്ന വിവരങ്ങള് വിവരങ്ങള് വിവരണങ്ങള് പൂർണ്ണമായിട്ടും വായിക്കേണ്ട ഒരു അവസ്ഥയില്ല അതിപ്പോ ഇന്നത്തെ നമുക്ക് പത്രം മലയാള പത്രം തന്നെയാണ് നമുക്കിപ്പോ ഒരു വാർത്ത ഒരു പത്രത്തിന്റെ ഫസ്റ്റ് പേജ് ആദ്യ പേജ് നോക്കുമ്പോ നമുക്ക് എന്താണ് കാണത് അതൊന്ന് അതിന്റെ ഒരു അതിന്റെ ഹെഡ്ലൈനി മാത്രം നോക്കിയാത്തന്നെ നമുക്ക് ആ വാർത്ത എന്താെന്ന് മനസ്സിലാക്കാം അപ്പോ ഇതാ മനസ്സിലായേത് കൃത്യമായിട്ട് വായിക്ക്ന്നാളെ പിന്നെ വല്ല്യൊരു ഒരുപാട് അറിവുകളവന്റെ മനസ്സില് വരില്ലായെന്ന് വരുംന്നുള്ളതാ ഒരുപാട് അറിവുകള്, ആശയങ്ങൾ, ഐഡിയാസ്, അവൻക്കന്താണ് പുതിയ പുതിയ ഐ ഐഡിയാസ് വരാണ് അപ്പൊ ഈ പത്രമാധ്യം കൊണ്ട് ഒരുപാട് ഉപകാരം ഇണ്ട്ന്നല്ല അത് വായന ഉഷാറാക്കാനും ചിന്തകള് ഉഷാറാക്കാനും എല്ലാം കൊ പ്പം പിന്നെ ലോക വിവരങ്ങള് കൃത്യമായിട്ട് മനസ്സിലാക്കാനും എല്ലാത്തിനും വലിയ രീതിയില്ള്ള ഒരു ഉപകാരം ഇത്ര എന്തുകൊണ്ട് ലഭിക്ക്ണ്ട്ന്ന്ള്ളാ. പിന്നെ ഇപ്പ നമ്മക്കറിയാ ഇന്നത്തെ കാലത്ത് സ്വർണത്തിന് വെല കൂടുമ്പോ ഇത്തരം കാര്യങ്ങള് മാർക്കറ്റില് സംഭവിക്ക്ന്ന കാര്യങ്ങളൊക്കെ നമ്മക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് പത്രങ്ങള്. അപ്പൊ നിങ്ങക്ക് ഈപ്പം പ ത്രത്തില് പല പേജുകള്ണ്ടാവും. ഇതില് ദേശീയം അയ് എന്താർയാം അന്താരാഷ്ട്രം കായികം അപ്പൊ നിങ്ങള് ഏറ്റവും കൂട്തല് ഇഷ്ടപ്പെട്ന്നാത് ഈ പേജ് ഏതാണ് പത്രങ്ങള്ലെ
അതെ ഞാന് പത്രം അധികം വായിച്ചിരുന്നത് കുട്ടിക്കാ ത്തായിരുന്നു കുട്ടിക്കാല് ത്ത് സൗഭാഗ്യ ആയിട്ട് നമ്മക്ക് ഏറ്റവും കൂടുതല് ഇഷ് ഇഷ്ടണ്ടാവാ കായികത്തിനോടാണല്ലോ. ആദ്യം നോക്കാ കായിക ആയിരിക്കും അവസാനത്തേന് രണ്ടാമത്തെ പേജായിരിക്കും കായികണ്ടാവാ. അഹ് ഇപ്പളും ഓർമണ്ട് ആ പണ്ട് മുതലെ പണ്ടേന്നു കൂടുതല് പത്രം വായിച്ച്ര്ന്നെ ഇപ്പം കിട്ടുമ്പം മാത്രം പ ഇപ്പം വായിക്ക്ണെ ആളായതുകൊണ്ടേ പണ്ടേ കുട്ടിക്കാലത്ത് വായിക്ക്ന്നത് കൊണ്ട് കായികായിരുന്നു ഏറ്റവും ഇഷ്ടം നിങ്ങള് ക്കേതായിരുന്നു ഇഷ്ടം
അതെ ഞാന് ഈ കായന ഇപ്പൊയിച്ചാല് ഉം കായികായിരുന്നു ചെറുപ്പത്തില്ള്ളെ ക്ഷെ ഇപ്പ ഞാന് എല്ലാ പേജും ഉം നോക്കല്ണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഈ കായ് പ്രത്തർദാൻ പ്രാദേശിക വാർത്തകൾ പ്രധാനമായിട്ട് ശ്രദ്ധീകരിക്കെ പിന്നെ അവടെ കേരളീയ വാ വാർത്തകളും ശ്രദ്ധിക്കും. ഇപ്പന്നെ ഇപ്പമ്മളെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാന്നതില് നമ്മളെ ഉത്തരവായിത്താണ്. കാരണം മുതിർന്ന പൗരമാര്ന്ന നെലക്ക്. പിന്നെ അതുപോലെ ദേശീയ ഉം ഏ ക്കരുസ് മേഖലെ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അന്താരാഷ്ട്ര മേഖലെ സംഭവിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്ക കാരണം എന്താച്ചാല് ഇതൊക്കെ നമ്മളെ ബാധിക്ക്ന്ന കാര്യങ്ങളാ. അപ്പൊ നമ്മക്കറിയാ സ്വർണ്ണ ത്തിന്‌ വെല കൂടാ അതുപോലെ നമ്മളെ ഇ ഇന്ധനത്തിന് വെല കൂടാ ഇത്തര യുദ്ധങ്ങള് കാരണം സംഭയിക്കാ അതിലെന്തൊക്കെ ചർച്ചകള് നടക്കുന്നു അതിലെന്തൊക്കെ തരത്തിലുള്ള പുരോഗതികൾ സംഭവിക്കുന്നു അതൊക്കെ മനസ്സിലാക്കാ എന്നുള്ളത് മനുഷ്യര് നമ്മളെ സംബന്ധി ഏറ്റവും ഒരു അനിവാര്യ കാര്യാണ് അപ്പൊ ഞാന് ഇന്ന് ഇപ്പ നിലവില് ഈ പേജ്കളൊക്കെ നിലവില് ഈ പ്രാദേശികമായിട്ട്ള്ള അന്താരാഷ്ട്ര ദേശീയ അതുപോലെ തന്നെ മ കായിക വാർത്തകളെല്ലാം നിരന്തരം അതിനെ പൊലെ ഏ ഏ പിന്തുടര്ന്ന ഒരാളാണ്. അത് ഞാൻ മനസ്സിലാക്ക്ന്നെ എന്തൊരു ഭയങ്കര ഒരു എന്തൊരു തത്തില് ഈ വായനേല് ഭയങ്കര താല്പര്യം ഇണ്ടായത് കൊണ്ടാവാം എന്ന്ട്ട് മനസ്സിലാക്ക്ന്നെ പിന്നെ ഞാൻ മു ഇപ്പൊക്കെ ഈ ലേഖനങ്ങള് വായിക്കാറ്ണ്ടേയ്നി പക്ഷെ ഇപ്പൊ അതിന് സമയം ക്ക് ത് തോന്നലില്ലാ വായിക്കാന്ല്ലെ താല്പര്യം കാണേല്ല കാരണം അഹ് അതെന്താറില്ല മുമ്പൊക്കെ ഭയങ്കര ഇഷ്ടേനി ഈ മാധ്യമത്തിലൊക്കെര്ന്ന ഒരുപാട് ഈ ലേഖനങ്ങള്ണ്ടാവും അതിന്റെ എഡിറ്റോറിയൽ പേജില് അപ്പൊ ഇത്തരം വാര്യങ്ങള് ഇപ്പൊ അത് വായിക്കുന്നേന് ഭയങ്കര ബുദ്ധിമുട്ട്ണ്ട്ന്ന്ള്ളതാ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പല പത്രങ്ങളും പല രീതിയിലാണ് അച്ചടിച്ച് വരുന്ന ഇപ്പ ചെല പത്രങ്ങളൾ ഒരുപാട് രീതിൽ ഫോട്ടോസ് അഥവാ ഫോട്ടോസ് കൊ കൊണ്ടുവരുന്ന ചില പത്രങ്ങളണ്ട് എന്നാൽ ചില പത്രങ്ങളിൽ തീരെ ഇത്തരം ഫോട്ടോസോ അല്ലങ്കിൽ അത് അധികവും എയ്ത്ത് മാത്രമേ ഉണ്ട് ഇപ്പ നമുക്ക് മനസ്സിലാവുക ഇപ്പം മലയാള പത്രങ്ങളും അതുപോലെ തന്നെ നമ്മളെ ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ സം അവിടെ യാത്ര ചെയുമ്പോ ഒരുപാട് പത്രങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഞാൻ ഭയങ്കര മനസ്സിലാക്കുന്നു കേരള പത്രൾ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടും വായനക്കാരെ പിടിച്ചു നിർത്താന ഒരു ഒരു ഭാവം അവിടെ കണ്ടുവരുന്നുണ്ട് എന്നാലും ഉത്തരേന്ത്യൻ പത്രങ്ങള നമുക്ക് മടുപ്പ് ഇല്ല ഒരു തരത്തിലുള്ള ഈ ചിത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരില്ല മറിച്ച് പ്രധാന ഫുൾ അധികവും എഴ്ത്തുകൾ മാത്രമാണ് അപ്പൊ ഒരു വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രീതിൽ പ്രയാസമാണ് ഇത്രയും എഴ്ത്തുകൾ മാത്രം ഉണ്ടാവുന്നൊ ഒരു സാധനം വായിക്കാ എന്നുള്ളത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പത്രങ്ങള് ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറഞ്ഞു പോലോ ഭയങ്കര ഇതിൽ കുറഞ്ഞു അപ്പൊ നമ്മുക്ക് തന്നെ കണക്കുകളൾറിയേഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് വരിക്കാരി ഇപ്പോ ഒരുപാട് പത്രങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അത് ഇനി പ്പ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളതും ഭയങ്കര പ്രയാസകരമായിട്ടുള്ളരു വസ്തുതയാണുള്ള എന്താലുംന്തോ ഒരുപാട് സംസാരിക്കാനുള്ള വിഷയമാണ് നമക്ക് പിന്നീട് ഒരു ഒയിഞ്ഞ സമയം കിട്ടി മ്പോ എന്തവാ ഈ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സംസാരിക്കാം
ആഹ് വായിക്കാനുള്ളരു വര കി ട്ടട്ടെ ഞാനിപ്പം വായിക്കാൻ ഇഷ്ടം കുറവാണ് അതോന്ന ഒന്ന് കിട്ടട്ടെ ഇ കുറച്ച് വായിച്ചോ ട്ടന്ന് ആ അതെ ആയ്ക്കോട്ടെ പിന്നെ കാണാം